ഹലോ
ഹലോ ആ കേക്കില്ലേ എവെ എവെടെ എന്തൊക്കെ വർത്താനം?
ഓ സുഖാണ് റാഹത്തായി പോണ് നല്ല രീതി പോ ഉം.
ചായ കുടിച്ചോ?
ചായ കുടിച്ചു രണ്ടാമത് കുടിച്ചാനായി.
ഏഹ് പള്ളി പോകാനായിലലേ
ഉം പള്ളി പൊനായിണ്.
ആഹ്
ചായയെക്കെ രാവിലെ ആ രാവിലെ ആറരക്കെ ആകുമ്പക്കിനും കുടിക്കും.
ഏഹ് ആഹ് ഞാനിപ്പേ ഒരു എട്ടരാവുമ്പളാ കുടിച്ച്. ഇന്ന് നമ്മളാ പോർച്ചുഗൽന്റെ കളിയെക്കെ ണ്ടാവുല്ലേ?
ആഹ് ആഹ് കളി കണ്ടാണ്ട്
ആഹ് ആഹ് അതല്ലാ ഇജിപ്പോ ലാസ്റ്റ് വായിച്ചാ ബുക്ക് ഏതാണ്?
ലാസ്റ്റ് വായിച്ച ബുക്ക് എന്ന് പറഞ്ഞാല് ഒരു ജെർമൻ ജാക്സണ്ന്ന് പറഞ്ഞാണ്ട് ഒരു ലോശ്യൻ ജോസഫർന്റെ ബുക്കാണ്.
ആഹ്
അതായത് മൂപ്പരിതല്ല മുപ്പര കുറിച്ച് എഴുതിയ ഒരു പുസ്തകാണ് അത് ഇപ്പോ വായിച്ചുകൊണ്ട് നിക്കാണ് പൂർണ്ണതേല് എത്തീട്ടില്ല.
ആഹ് എവ്ട്ന്നാ ഊ ബുക്ക് എടുക്കല് സോ സ്വന്തായിട്ട് ക്യാഷ് കൊടുത്ത് മേടിക്കലാ? ബുക്കേയ് സ്വന്തായിറ്റ് ക്യാശ് കൊടുത്ത് മേടിക്കലാണോ ഓയിക്കാ ഹലോ ഹലോ
ആഹ് ആ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്.
ആഹ് ഓക്കെ അത് സ്വന്തായിറ്റ് ക്യാഷ് കൊടുത്ത് മേടിക്കലാ ബുക്ക്ളൊക്കെ?
ന്നാണ് ഉപ്പുപ്പൂ ക്ലിയ
കേക്ക്ണില്ലേ? ആഹ് സ്വന്തായിറ്റ് ബുക്ക് പൈസ കൊടുത്ത് മേടിക്കലാണോയിക്ക.
ഉള്ളത് വളരെ കൊറവായിട്ട് പിന്നെ ഞമ്മള് ഏതെങ്കിലും ലൈബ്രയിലൊക്കെ പോയാണ്ട്
ആഹ് അതാര് ചെയ്യൂല്ലേ.
ഉം
ആഹ്
നിങ്ങള് എന്താ ചെയ്യല് എങ്ങനേണ് പുസ്തകങ്ങളൊക്കെ?
ആഹ് ഞാനിപ്പോ അവസാനം വായിച്ചത് ശിങ്കിടി ബുങ്ക് എന്നൊരു ബുക്കാണ്. അതായത് ഒര് നോവലാണ് ശിങ്കിടി മുങ്കൻ. ശിങ്കിടി മുങ്കൻ. ആഹ് അതായത് ഞമ്മളാ ബഷീറിന്റെ ബുക്കാണ് ഏ നല്ല രസകരായിറ്റ് വായി ക്കാൻ പറ്റ്ണ ഇപ്പ ഞമ്മള നാട്ടിലൊക്കെ നടക്ണ അനാ അനാചാരങ്ങള് ഒക്കെയല്ലേ. ഓരോ അന്ധവിശ്വാസങ്ങള് അതിനെ കുറിച്ചൊക്കെ ചർച്ചെയ്യുന്ന ഒരു മുക്കാണ് എന്തായാലും നല്ലൊംഉപകാരള്ള ബുക്ക്ളാണ് ഏ പിന്നേ ഞമ്മള മെയ് ആ ബഷീർന്റെ പുസ്തകപിന്നെ നല്ല രസ്
തകങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് വെരുനർമ്മരസള്ളതും പിന്നെ അതുപോലെ തന്നെ പല ആചാരങ്ങള് അനാചാരങ്ങളൊ എതിർത്താണ്ട്ള്ള ഇദരത്തിലുള്ള പുസ്തകായിരിക്കും പഷേനി ഇഷ്ടം ള്ളത്
ആ നല്ല രസകരായിറ്റ് വായിക്കാനും പെട്ടെന്ന് ടൈമ് പോണേന്നെ അറീല്ല ഏ എ പിന്നെ ഞമ്മളെ ഈ വായനയുടെ പ്രത്യേകത്നെയ്ച്ചാല് എന്താ ഞമക്ക് ഒരുപാട് അറിവ് തെരും ചികന്നെ നമക്ക് നിരവധി ഇപ്പീ പുസ്തകം വായിക്കുന്നോടെ നമക്ക് നല്ല ലോക അറിവുണ്ടാവും പിന്നെ കൂടുതല് വർത്താനം പറയാല ഒരു ത്അ ആ ഒരു പ്രത്യേക സ്കില്ല് ഞമക്ക് കിട്ടും വായനക്കു ആ വായനാണ്ടി നല്ല അറിവൂട്ടാനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന സാനാണ് പിന്നെ അവുപോലെ തന്നെ ഞമ്മള് ഏത് ഭാഷയില വായിക്ക്ണേച്ചാ അയിനാണെങ്കിലും ഞമക്ക് നല്ലൊരു പ്രാമീണിതണ്ടാവും അതാക്കി പുതിയ വാ ക്കിലേനമുക്ക് കിട്ടും പുതിയ ശൈലികള് ചെല വാക്കുകൾ നമക്ക് എങ്ങനെ ഉപയോഗിക്കെണ്ടെന്നറീല്ല അപ്പോ അത് കൂടുതല് ഞമക്ക് സംസാരിക്കാനും എഴുതാനും അയില്ലെ കോൺഫിഡൻസൊക്കെ നമക്ക് നല്ലണ്ടാകും ഒരു ആത്മവിശ്വാസംണ്ടാവും നല്ല് ര് വായിക്ക്ണവര്ക് പെട്ടെന്ന് സംസാരിക്കാനും ഏ ഓല് സംസാരണത് വെറും വർത്താനം മാത്രം ആയിക്കൂലെ കൂടുതല് കൺടന്റെൾണ്ടാവും ഏ എന്താരു അന്റെ അഭിപ്രായത്തില്
ക്ഷെ ഇന്നത്തെ രൂ അഭിനവ് കാലഘട്ടംന്ന് പറയുമ്പോൾ നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ നമക്ക് കാണാൻ കഴിയുന്നത് എന്താച്ചാല് വായന പലപ്പോഴും മരിക്കുന്നുണ്ടോ എന്നാണ് ഭരണം ഇപ്പോഴത്തെ പുതിയ തലമുറ എന്തെയ്യുന്ന്ണ്ട് വായനക്ക് പകരം മുബൈൽ ഫോണില് പല പ്പോഴും റീലുകളും മറ്റൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ആ ഒര് രീ രീതിയിലേക്ക് പോവാണ്പക്ഷേ പലപ്പോ പ്പോഴും ന്നാലും ഈയൊരു ഈ ബുക്കുകളായിട്ട് പലപ്പോഴും മ്മള ഫോണുകളിലും മറ്റൊക്കെ ലഭ്യാണ്പക്ഷേ ആകെ ഇപ്പോ വായന എന്ന്ള്ളത് ക്കാദമീഷ്യൻസുകൾ വാ ത്രമോ അവരിലേക്ക് മാത്രം ചുരുങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാനിം സംശയിക്കേണ്ടിയിരിക്കൃയാണ്
ആ ആ അവു ജ് പറഞ്ഞത് ശരിയന്നെണ് ഏ ആഎന്തൊച്ചാല് നമ്മളിപ്പോ ഞാ പ്പഅടുത്തേറ്റെ കണ്ടുക്ണു നമ്മള് രു നമ്മളെ അർവാസി സ്ടാ രു അ
മ്
തമ് ജെമിനിയിൽ പോയിട്ട് ആ ബുക്കി പി ഡി എഫ് ഇട്ട് കൊടുത്തിട്ട് അത് സമ്മറൈസ് ചെയ്യാണ് ചെയ്തത് അതായത് ആ ബുക്ക് എനികെന്താ വായിച്ചാണ്ട് ആ ബുക്കെന്താ വായിച്ച് ആ ബുക്കിനുള്ളിലുള്ള പൊരുള് ഫുള്ള് നമക്ക് കിട്ടുന്നില്ലാ പക്ഷെ തിലൂടെ നമ്മക് ക് കിട്ട്ണറേ ബെസിംസ് ഇല്ലാതാവാണ്ചെയ്യ്ണത് അതായത് യാതൊരു കാര്യൊല്ലാതെ എന്താണ് അ അയിന്ന് കിട്ട്ണ കൊറച്ച് ഭഭാഷപരമായിട്ടും ശൈലിയാള് എഴുത്ത് രീതിയാള് അതൊക്കെ നഷ്ടമാകാണ് പക്ഷേ ഞമ്മക്ക് എന്താണ് അയിന്ന് മനസ്സിലായിന്ന് ഞമ്മക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ്ണ്ട് പക്ഷേ അതില് കൂടുതലും നമ്മക്ക് ഇതില്ല സാനങ്ങൾ കിട്ടൂല്ലാന്ന്ള്ളതാണ് ഇക്ക് പറയാല്ലേ ഏ
ഉം ഉം
എന്താ അന്റെ അഭിപ്രായം ആ ഈ എ ഐ ആഹ്
ഇപ്പോ ഏത് വായന നോക്കാണെങ്കിലും ഇപ്പോ കേള മറ്റു ലൈബ്രറി പുസ്തകങ്ങൾ വായി ച്ചില്ലെങ്കി ഓക്കെ ഞമ്മളെ വിഷയങ്ങൾ ണ്ടാവല്ലേ നമ്മൾ പഠിക്കേണ്ടേ പുസ്തകങ്ങള് മറ്റും അതുപോലും ഇപ്പോ ആളുകള് കേവലം ഒരു പരീക്ഷയുടെ ഭാഗായിട്ടാണ് പഠിച്ചൊണ്ട്ക്ക്‌ണത് ഇപ്പോ അധ്യാപകരെല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളെന്ത് ചെയ്യുന്നു പരീക്ഷന്റെ തലേന്ന് ഒറ്റ വായന വായിച്ചാണ്ടാണ്ട് പോയി പരീക്ഷ എഴുതാന്ന്ള്ള രീതില് പക്ഷേ നമ്മള് എല്ലാ ദിവസവും ആ പുസ് തകം വായിച്ചാ നമുക്കിതാണ് ഒരു പാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും ഒരു ഓർമ്മയിൽ നി ക്ക്ണെല് അത് സഹായകരാവാണ് ചെയ്യ
ആഹ്
പിന്നെ അതുപോലെത്തെന്നെ ഇപ്പൊരുപാട് പരിപാടികള് നടക്കും പല സ്ഥാപനങ്ങളായിട്ടും അല്ലെങ്കി പല സംസ് രിക സന്നദ്ധ ക്ലബ്ബുകളും മറ്റൊക്കെ ഒരുപാട് പരിപാടികൾ നട ത്തും പ്പോ എഴ് എഴ്ത്ത് പ്രോത്സാഹിപ്പിക്കണെന്റെ വർഷോപ്പുകളായിട്ടും അല്ലെങ്കില് ഇപ്പോ ഇതിന്റെ വിജയ പ്പൊരു ആളുകളെ വിജയായി തെരഞ്ഞെടുക്കാന് പരിസ്ഥിതി ദിനാകുമ്പോ പരിസ്ഥിതിന ആയി ബന്ധപ്പെട്ട് പ്രബന്ധം എഴുത അങ്ങനെ പല പരിപാടികൾ നട ണ്ട് പക്ഷേ അതിലൊന്നും പങ്കെടുക്കാന് ഇന്നത്ത് ആളുകള് വളരെയധികം പിന്നോട്ടാണോ എന്ന് നമക്ക് കാണാൻ സാധിക്കാണ്
ആഹ് ആഹ് പിന്നെ എന്താ ച്ചാലേ എന്താണ് നമ്മള് കാലത്തിനനുസരിച്ച് മാറണന്ന് പറയലില്ലേ അപ്പോ മറ്റു അധിക വായനകളും മറ്റേലൂടെ ണ്ടാവും ന്നാണ് നമുക്ക് മനസ്സിലാക്ണത് ലെ
ഉം ഉം
ഏഹ് ആഹ് പിന്നെ വേറൊന്ന് പറയാൻള്ളേച്ചാല് എന്താ നമ്മള് ഈ നമുക്ക് ഈ കൂടുതല് വായിക്ക്യാണെങ്കി നല്ല ഭാഷപരമായിട്ട് നല്ല കഴിവുകളുണ്ടാവും പിന്നെ അതുപോലെത്തെന്നെ നല്ല ചിന്തണ്ടാവും നല്ല ഭാവനണ്ടാവും ശ്രദ്ധിച്ച്ക്ക്ണോ നമ്മള് കൂടുതല് എ ത്ത്കാരൊക്കെ അധികം വായിക്ക്ണാൾക്കാരെക്കാരം ഏ നമ്മള് നന്നായി ട്ട് എഴുതണംന്ന്ണ്ടെങ്കി ആ വിഷയത്തില് നന്നായിട്ട് വായിച്ച്ക്കാണെങ്കി നമ്മക്ക് കൂടുതല് കഥകൾ എഴുതാനും ഏഹ് കവിതകൾ എഴുതാനൊക്കെ നമുക്ക് കൂടുതൽ സാധിക്കും പിന്നെ അതുപോൽത്തെന്നെ എന്താണ്
അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത്പോലെ ഇൻ ഒരു പരിപാടി നടത്താണെങ്കില് ആളുകളില്ല ആ പരിപാടില് പങ്കെടുക്കാനും ത്സരൊക്കെണെങ്കില് ആളില്ലാത്തെന്റൊരു പ്രശ്നം ഒന്നാമത് ഒരു വായനഇല്ലശീനല്ലാത്തോണ്ടാണ്
ആണാണ് പിന്നെ അതുപോലെത്തെന്നെപ്പീ കാല ത് എന്താണ് റീൽസ് ഷോട്സ് ഒരുപാട്ണ്ടല്ലോ അപ്പോ എന്താണ് ആ ആ ത് പർഞാല് ഞമ്മക്ക് എന്താണ് കൂട്തല് ഒരു കാര്യത്തില് ശ്രദ്ധ ചെലുത്താനത് സഹായിക്കൂല മറിച്ച് ഞമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വായി വിളികാണെങ്കി അത് നമുക്ക് കൂടുതൽ ഒരു കാര്യത്തില് ശ്രദ്ധ ചെലുത്താനും മറ്റു കാര്യങ്ങളിലേക്ക് നന്നായി ശ്രദ്ധ ഇതാക്കാനൊക്കെ നമുക്ക് എന്താ നന്നായി സഹായിക്ക്ണ കാര്യണ്ത് ഒരു ദിവസം
ഉം ഉം
ഒരു ചുരുങ്ങിയത് ഒരു പത്രയിലും വായിക്ക് ഒരു പതിനഞ്ച് മിൻ റ്റ് വായനയിലും നമ്മളെ എന്താണ്. സ്ഥിര ജീവിതത്തിൽ. കൊണ്ടുവരാന്ന്ല്ലത്.. വളരെ ഒരു പോസിറ്റീവയ കാര്യം. ഏ മറിച്ച് നമ്മളെയി.. ആ, ടൈം വെറും ഷോർട്സ് സ്പ്. സ്വീപ്പ് ചെയ്യാനൊക്കെ നികയാണെങ്കിൽ. നമുക്ക് അതില് യാതൊരു പ്രയോജനം. ഏ പ്രയോജനണ്ട്. അത് എങ്ങനെ നല്ല കണ്ടന്റുകളാ ണെങ്കി. പഷേ ചീത്ത കണ്ടെന്റെനെങ്കി പ്രയോജനൊല്ല. അതുപോൽ തന്നെ ഇതിന്ന്. യാതൊരു. ഹേ. ഹേ ഒരു. ഒരു നല്ലൊരു. ഹ്. ആ. മാതൃകയല്ല ഇതിന്ന് കിട്ടണന്നാണ്. ന്റെരു അഭിപ്രായം. പിന്നെ നമ്മളീ നന്നായിട്ട് ബുക്ക് വായിക്യണെങ്കി. നമുക്ക് സ്ട്രെസ്സ് കൊറക്കാൻ പറ്റും.. ഏ. അതായത് മനസ്സിനൊരു. സമാധാനണ്ടാവും. ഏ. മറി. മറിച്ച് നമ്മള് ഫോൺ ഉപയോക്യണെങ്കി കണ്ണിനൊരു. സ്ട്രെസ്യ് കാരം. കണ്ണിനൊരു പ്രയാസം അങ്ങനെയൊക്കെണ്ടാവ. മറിച്ച് നമ്മൾ നല്ലൊരു ബുക്ക് ര്ന്ന് വായിക്യണെങ്കി.. ഏ. അത് നമ്മുക്ക് എന്താണ് നമ്മളെ ശരീരത്തിനൊരു.. ഓ, ഒരറുവത് ശതമാനം. ഹ്. സ്ട്രെസ്സിലും. ആ്. പോകുന്നുല്ലോരു വിശ്വസിക്ണളാണ് ഞാന്. എന്താന്റെ അഭിപ്രായില്..
അതെ. അത് ശെരിയാണ് ഇപ്പ ഈ. പ്പിയി ഡിജിസ്റ്റല്. ഡിജിറ്റൽ യുഗ ആണല്ലോ. ഇപ്പോ നമ്മള് കടന്ന പോയൊണ്ടിരിക്ണെ. ഈ ഡിജിറ്റൽ യുഗംവന്നേയിന്റെഷ്. ഹ് ഒരുപാടി ഈ ബുക്കുകളെ. ഓൺലൈൻ ലേഖനങ്ങളെ. ഡിജിറ്റൽ ലൈബ്രറിക്കെ നമുക്ക് ലഭ്യണ്. പഷേ. പി സാങ്കേതിക വിദ്യ. ഇപ്പൊ പലപ്പോഴും വായന എളുപ്പാക്കാണ് ചെയ്ന്നത്. കാരണം നമ്മള്പ്പോരു യാത്ര പോവുമ്പ നമുക്ക്. ഇപ്പഈഫോ. മ്മളീ ലൈബ്രറി ബുസ് സ്തകങ്ങളമ്മള്ട്ത്തിട്ടില്ലെങ്കിലും.. നമുക്ക് ഈ സാങ്കേതിക വിദ്യയിലൂടെ. നമുക്ക് കൊറെ വായിക്കാ കഴിയും. പല ആപ്പുകളുംമറ്റ്‌ കെ പഷേ. പ്രശ്നന്തെയ്ച്ചാല്. ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. അത് പലപ്പോയുന്ത് യ്യാണ്. നമ്മളതിൽ നിന്ന്. പിന്തള്ളപ്പെടണ്. ഞമ്മളെ വായിക്കുന്നേയിന് പകരം നേരന്തെയ്യുവ. അത് നമ്മെളെ കൈതട്ടിയാണ്ട്. ഇൻസ്റ്റാഗ്രാമും. ഫേസ്ബുക്ക്കെ പോയാണ്ട് നമ്മള്. നേരെ അതിലുള്ള. റീലും മറ്റും കാണ്ന്നതിലേ ക്ക് ചുരുങ്ങിയാണ് ചെയ്യുന്നത് പലപ്പോഴും, കാരണം. അതൊക്കെ നമ്മളെ നമ്മൾ ചെയ്യേണ്ടൃന്ത് വെച്ചാല് നമ്മളെരു സമയം മാറ്റി വെക്കാ എന്നുള്ളതെന്നെയാണ് ഏറ്റ റ്റവും ബെറ്റ്ർ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റ്ണ ഒരു കാര്യം. ഓരോ ദിവസം വായനക്കും വേണ്ടി ഇത്ര മണിക്കൂർ ഞാൻ ചിലവഴിക്കും. സോഷ്യൽ മീഡിയാണെങ്കിൽ. മെയം അങ്ങനെരു നല്ലൊരു ഷെഡ്യൂള് തയ്യാറാക്കിയെരു പ്ളാൻ നല്ലൊരു. പ്ലാൻ തയ്യാറാക്കിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകലാണ് ഏറ്റവും ഇപ്പത്തെ ഈ ഒരു കാലഘട്ട പ്പത്തെ ആളുകൾക്ക് ഏറ്റവും നല്ലത്, കാരണം. ഇന്നത്തെരു തലമുറാന്ന് പറഞ്ഞാല്. പുസ്തകങ്ങൾ ഇല്ലെങ്കിലും. ജീവിക്കാൻ കഴിയും, പക്ഷെ? ഒരു ദിവസം ഫോണവരിൽ നിന്ന് മാറ്റിവെച്ചാ അവർക്ക് പലപ്പോഴും ജീവിക്കാൻ കഴിയുന്നില്ലാ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തില് ഈ ഫോണ്. മാതാപിതാക്കൾ എട്ത്ത് വെച്ചെതിന്റെ പേര്ല്. അല്ലെങ്കിൽ ടിവിയുടെ റിമോൾട്ട് എട്ത്ത് വച്ചതിന്റെ പേര്ല്. ഇജ്ജ്. ഈ പിള്ളേരൊക്കെ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്ക്ണത്.
ആഹ് ആ അതുപോൽതെന്നെണ് ഞാൻ ഇജ് പറഞ്ഞപ്പോ ഒരു ദിവസം ഇത്ര വായിക്കണെന്ന് പറഞ്ഞല്ലോ. അയിന് ഏറ്റവും ഉദാഹരനാണ് നമ്മളെ മുഖ്യമന്ത്രി, വി. ഡി. സതീശെൻ ന്ന്ള്ള ആള്. ആളെക്കെ ഒരു ദിവസം എന്താ ഏഹ്, ഒരു നാപ്പത് പേജെങ്കിലും ചുരുങ്ങിയത്. വൈന്നേം. ഏഹ്, ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ പോലും നാപ്പത് പേജ് വായിക്കുന്നുണ്ടെങ്കിൽ. നമ്മക്ക് എന്തുകൊണ്ട് വായി വായിച്ചുകൂടാന്നുള്ള എപ്പളും ഞാൻ ചിന്തിക്കുന്നെരാളാ. പിന്നതുപോൽതന്നെ നമുക്കീ വായനയിൽല് വരുന്ന ഓരോ കഥാപാത്രങ്ങൾടിം. എന്താ ജീവിത രീതിയെള് നമുക്ക് നമ്മള ശെരിക്കുള്ള ജീവിതം കെണ്ടെരാൻ പറ്റും. അതായത് നമ്മുക്ക് ഓരോര്ത്തര, ഓരോ പ്രയാസങ്ങളും. ഓരോ ജീവിത സാഹചര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന്, വിശ്വസിക്കുന്ന ഒരാളാണ്. പ്പ ഞാന് പിന്നെ നമ്മള് എന്നും ഉറങ്ങ്ണൈൻ്റെ മുംബ് സ്ക്രീൻ ഉപയോഗിക്കല്ലോ, അതായത് ഫോൺ ഉപയോഗിക്കും. അപ്പൊ ഉറങ്ങണൈൻ്റെ മുംമ്പ്. ഒര് ചുരുങ്ങിയത് ഒരുപേജ്, രണ്ട്പേജ്, വായിക്കാണെങ്കിൽ. അത് നമുക്ക് ഉറക്കത്തിലേക്ക്, പെട്ടെന്ന് ഉറക്കം ശക്തമാക്കാനും. പിന്നെ നന്നായിട്ടൊരു ഒരു നല്ലൊരു മൈൻഡ് ഉണ്ടാക്കി. താനും ഇതിനോട് സഹായിക്കുന്ന് പറയാനാണ് ക്ക് പറയാള്ളത്. ന്നാ ശെരൃടാ ഞാനെ ഒരു ചെറിയ തെരക്ക്. ക്കിലാണ്, ഏ.. വിളിക്കന്നാ. ആർക്കുളിക്കാ ശെരി, ശെരി, ആഹ്.